ഹലോ ആഹ് കേക്കണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആഹ് എന്തൊക്കെയാ വിശേഷം കൊറെയായല്ലോ?
ആഹ് സുഖം നിന്റെയൊരു വിവരെ ഇല്ലല്ലോ
ആഹ് ഇല്ല തെരക്കായി പോയി അതാ
ആഹ്
ആഹ് ന്താ വർത്താനം ചായൊക്കോ കുടിച്ചോ?
ഇല്ല ചായ കുടിച്ചില്ല മയൊക്കെ ഇണ്ടോ നാട്ടില്
ആഹ് ഇവിടെ ഇണ്ട് പക്ഷെ ഇപ്പൊന്ന് ഇപ്പൊന്ന് കൊറഞ്ഞിക്കണ് ഇപ്പം വെളിച്ചം വെരെ ഒര് ഇരുണ്ടടക്കുണ്ടേനി ആഹ് ഇങ്ങനെ വെറുതെ ചാറി ഇങ്ങനെ പെയ്യല്ലോ വെറുതെ കൊട തൊറക്കാൻ വേണ്ടി
ആഹ് ഇവിടെ ഇപ്പ നല്ലൊരു മഴ പെയ്തു തോർന്നു
തോർന്നോ ഇവിടെ ഇവിടെ ആ മഴ പെയ്തില്ല പെരുമഴ പെയ്തിയില്ല ആഹ് എന്നിട്ട് എന്തൊക്കെയാണ്ന്ന് ഫുഡൊക്കെ എന്തെയ്നു?
ആഹ് ഭക്ഷണൊക്കെ ക് കഴിച്ചു
ആഹ് ടൈലറിങ് ചെയ്യോ?
ആഹ് തൈക്കും
തയ്ക്കോ?
ആഹ്
ആഹ് എന്തൊക്കെ ആയ്ക്കല്?
ഞാന് ചുരിദാറ് അങ്ങനത്തിനൊക്കെ ആഹ് ഞാൻ പഠിച്ചിട്ടുണ്ട് തയ്യല് ഉം
ഫ്രണ്ടും അടിക്കല്ണ്ടേനി ഇപ്പോള്ങ്ങനെ ചോദിച്ചീനി അതാ
ആഹ്
ആഹ്
ഉം
ന്നിട്ട് എന്തൊക്കെയാണ് പിന്നെ വർ
പിനെന്താ ചായ കുടിച്ചോ?
ആഹ് ഞാൻ കുടിച്ച് ഇപ്പ വന്നേരം കുടിച്ച് ഇപ്പ പോയി വന്നിട്ടേ ഉള്ളൂ പുറത്തു പോയിന് ആഹ് അപ്പൊ പിന്നെ വന്നേരപ്പൊ ചായപ്പൊ ഇല്ലേ ഞാൻ പഠിക്കുന്നുണ്ട്പ്പൊ
എന്താ പഠിക്കുന്നേ?
ഞാൻ ഇപ്പ ഡിഗ്രിക്കായി
ആഹ്
ആഹ്
ഉം
അപ്പൊ അങ്ങനെയൊക്കെ മക്കളോ
മക്കള് ഒരാളുണ്ട്
ഒരാളുണ്ട് ആഹ്
ഉം അവൻ എൽ കെ ജി പഠിക്കുന്നു
ആ എൽ കെ ജി പഠിക്കുന്നു പോയി വന്നാ
ഇന്ന് ഇവിടെ ലീബാ മഴയായത് കൊണ്ട് സ്കൂളിൽ അവധിയ
ആഹ അപ്പൊ പിന്നെ സുഖയി കളി കളിക്കാനൊന്നും പോകലല്ലോ
ഉം ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു കാർട്ടൂണും അങ്ങനെ ടിവിയും നോക്കിയിരിക്കും
ആഹ്
ഉം പിന്നെ എന്തൊക്കെയ വിശേഷം ഉം
ഹുസ്ബൻഡ് വന്ന
ഭർത്താവ് പോയില്ല ഇവിടെ ഉണ്ട്
ഉം അല്ല ആളെ കൈ മുറിഞ്ഞായിരുന്നേ മുറിഞ്ഞ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു
അത് ഇ വീട്ടിന്റെ മുകളില് ചോ വാർപ്പ ചോർച്ചയുണ്ടായിട്ട് അവിടെ ഷീറ്റ് ഇടാൻ കൊണ്ട്െക്കും അപ്പൾ ആ ഷീറ്റിൻന്റെറെ കൈക കൊണ്ട് മുറിഞ്ഞു ഉം ഹലോ ഹലോ ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
കേക്ക്
ഹലോ ഹലോ കേക്കുന്നുണ്ടോ
ഓ ഉണ്ട്ണ്ട് കേക്കുണ്ട്
ആഹ് ഒന്നും കേക്ക ഇപ്പം കേൾക്കുന്നുണ്ട് ആഹ്
ആഹ് അത് ചെലപ്പോ റേഞ്ച് പോയതോ മഴയ ട്ടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആഹ് ആഹ് അല്ല ഇപ്പ എന്നിട്ട് എന്തൊ യാണ് എന്നിട്ട് ഇപ്പ എങ്ങനെണ്ടാക്കണ്ട് എത്ര സ്റ്റിച്ചിട്ട്
മൂന്ന് സ്റ്റിച്ച് ഇട്ടായിരുന്നു
ആഹ്
ഉം
ഉം കണിക്കാൻ പോവാണോ
ആഹ് എനി കാണിക്കാൻ പോകണ്ട ഇപ്പം കയ്യില് കെട്ടി വെച്ചിട്ടുണ്ട്
ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പംഉണ്ടാവല അല്ലെ
ആഹ്
ആഹ് വലത്തേ കയ്യാ
ആ വലത്തേ കയ്യ്‌
ആഹ് അപ്പൊ ബുദ്ധിമുട്ടാവല്ലോ അല്ലേ ഫുഡ് കഴിക്കാനൊക്കെ ആഹാ എന്ത്‌ നു.. വർക്ക്‌ന്തേനു ഏട്ടന്റെ പെയിന്റിങാ എന്റച്ഛനും പൈന്റിങാ
അതിയോ
ആഹ് ഇപ്പൊ പിന്നെ മഴയാവുമ്പോ കൊറയും ചെയ്യല്ലോ പണി
ആഹ് അതെ
എന്നിട്ട് പിന്നെന്തൊക്കെയാണ് രാത്രിത്തേക്കൊക്കായോ
ഇല്ല രാത്രിക്ക് ചപ്പാത്തി ചുടണം
ചപ്പാത്തി ചുടണോനി ആഹ് ചപ്പാത്തി ഡയറ്റായിട്ടാ ഡയറ്റ് ആണോ
ആഹ് ഡയറ്റും ഉണ്ട്
ആഹാ ഹാ
ഉം അവിടെ എന്താ രാത്രിക്ക്
ഇവിടെ ചോറാ ഇവിടെ പിന്നെ രാത്രി അങ്ങനെ ആര് ചോ ചപ്പാത്തിനോട് ആർക്കും ഒരിതില്ല
ആഹ് ആഹ്
ആഹ് അങ്ങനെ ചോറ് കഴിച്ചാല് ഇത്തിരി ചോറായലും കഴിക്കണന്നുള്ള ഒരു മൈൻഡാ ആഹ്
പിന്നെ കറി കറി ഇന്ന് ഇപ്പ ചിക്കനാ
ആഹ്
ആഹ്
ഉം
അവിടെയോ
ഇവിടെ മീനാ
മീനാ മീൻ കിട്ടാണ്ടോ
ഞാ ഇവിടെ മീൻ കിട്ടും
ആഹ് അവിടെ വെള്ളം കേറുന്ന പ്രശ്നമൊന്നുല്ലല്ലോല്ലേ
വെള്ളം കയറും
കേറോ
ആഹ് ഇവിടെ പുഴയാന്ന് വെള്ളം കേറും
ആഹ് പൊഴേല് എങ്ങനെ മീനൊക്കെണ്ടോ
മീനൊക്കെ ഒരുപാടുണ്ട്
ആഹ് അപ്പൊ അവിടന്നന്നെ പിടിക്ക
പുഴ അത്ര അടുത്തല്ല റോഡ് റോന്ന് ഉം ഹൈവേ റോഡിന്റെ അങ്ങോട്ട
ആഹ് പോവലുണ്ടോ പിടിക്കാനൊക്കെ
നമ്മളൊന്നും പോകില്ല കൊറയാള് പോകും ചൂണ്ട ഇട്ട് പിടിക്കും
ആഹ് ആഹ് അങ്ങനെ തന്നെ എന്നിട്ട് പിന്നെ ഇനിയിപ്പോ എന്താണ് വ ർത്താനം തുണിയകൊണുങ്ങലുണ്ട്പ്പൊ മഴയായിട്ട്
തുണിലൊക്കെ ഒണങ്ങി അതെല്ലേ പണി തുണിയലൊക്കെ ഉണങ്ങി കിട്ടാണല്ലേ പണി
ആഹ് വാഷിംങ്‌ മെഷീൻ ഉണ്ടോ
ആഹ് വാഷിംഗ് മെഷീൻ ഉണ്ട്
ആഹ് ആഹ് അതൊണ്ട് പിന്നെ അയിൽ അങ്ങോട്ട് ഡ്രയറിൽ ഇട്ട് പകുതി ഉണങ്ങല്ലോ
ആഹ് അതുകൊണ്ടരാശ്വാസം
ആഹ് ഇല്ലെങ്കി ഉണങ്ങാൻ ഭയങ്കര പണിയാ ഉ അപ്പൊ അങ്ങനെ തീരെ വെയിലറക്കുന്നില്ലല്ലോ
ആ
ആ വെയില ഇറക്കിയാണെങ്ക തന്നെ ഇങ്ങനെ പൊടിഞ് മഴ പെയ്തുകോകൊണ്ടിരിക്കുന്നുണ്ടാവും ചെറിയ ചെറുതായിട്ട്
ഉം അത് ഉ
പിന്നെ എന്നിട്ട് എന്തൊക്കെയ
പിന്നെന്തൊക്കെയ?
ഇനിയിപ്പോ നിപ്പോസ്റ്റിച്ചെയ്യുന്നത് പൊർത്ത് കൊട്ക്കുന്നുണ്ടോ?
ഇല്ല ഞാൻ ഏ പൊർത്ത് ആര്തും വാങ്ങാറുല്ല്യ കൊടുക്കാറുല്ല. പിന്നോ
ആഹ് നോക്കിക്കൂടൊന്നത് ഇപ്പനല്ല പൈസല്ലേ ടൈലറിങ്ങ്
ഉം നോക്കണം.
ആഹ് അതല്ല അത് നല്ല പരിപാടിയാ മ്മക്കന്നെ ഡ്രസ്സടി ക്ക്യാ കൊർച്ച് പൈസൊക്കൊക്കെ ഇപ്പല്ലാരും അതല്ലേ നോക്കുന്നേ ഇന്റെ ഫ്രണ്ടൊക്കെ ഓള് ഓൾട്ടെര്ണെ മിക്കഡ്രസ്സും ഓളെന്നെ തയ്ക്കും.
ആഹ്
നല്ലരെസാ അപ്പൊ ഞാനാപറയൂ അഹ് പൊർത്ത് വിക്കാണെങ്കിൽ ഒര് മുന്നൂറ് നന്നൂറിനൊക്കെ കൊടുക്കാട്ടോ. ആഹ് ഇപ്പൊനല്ല ഒര് സീസണൊക്കയ്ക്ക് കഴിഞ്ഞാൽ നല്ലപൈസേണ്.
ഡിഗ്രി എത്രാംവർഷം പഠിക്കുന്നേ
ഞാനിപ്പോ മൂന്നാംവർഷ
ആഹ്
ആഹ് അയ്ല്നീശ്മെന്റ് മ്മള്സൈഡ് സ്റ്റിചെയ്യാൻ തെന്നെകൊടുത്താലയ്മ്പത് രൂപണ്ട് ഒന്നിന്
അഹ് അതെ
ആഹ് അതൊരുകാര്യ പണ്ട് അച്ഛനൊക്കെചെയ്യേര്ന്നു പിന്നെഅ ച്ഛന് എന്തോരുതിലയപ്പോ കാൽന്നൊരു വേനവന്നപ്പോ അച്ഛൻനിർത്തി.
എന്റെ ഉമ്മയൊക്കെചെയ്യുന്നു ഉമ്മയൊക്കേ
വടിണ്ടെങ്കിൽ നല്ലപൈസ ഇട്ടിനി
ഉം
പിന്നെന്ന്ട്ട് മോന്എന്താക്ക ടീ വി കാണാ
ആഹ് ഓന് കാർട്ടൂൺകാണാലോ.
കാർട്ടോൺ കാണലേ ആഹ് ആഹ് ചായൊക്കെകുടിച്ചോ അവൻ
ചായ കുടിച്ചില്ല ചായ ഞാൻ ഇണ്ടാക്കണത്രേ
ആഹ് ഹസ്ബന്റ് കെടക്കാ?
ഉം അല്ല ആളവിടെ ഇരിക്കുന്നുണ്ട്.
ആഹ്
നിപ്പോ എന്നാകാണിക്കാൻ പോവണ്ടേ?
എനിക്കണിക്കാൻ പോകണ്ട സ്റ്റിച്ച് എട്ത്തു.
സ്റ്റിച്ച് ഇട്ത്തോ?
ആഹ് എടുത്തു.
ആഹ് പിന്നെന്ന്ട്ട് ബാന്റെട്ഒട്ടിച്ചോ?
ആഹ് ഒട്ടിച്ചു.
ആഹ് ആഹ്
ഉം
അഹ് അത് ഇനി ഡ്രസ്സെയ്യാനൊന്നും പോണ്ട?
വാണ്ടഇനി മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അത് കഴിച്ച്ങ്ങ് കളയാൻപറഞ്ഞു.
ആഹ് മുറിവ് ഇതായോ ഒ മ് അട്ത്തോ
ആഹ് മുറിവ് ആഹ് ഇത് ഒണങ്ങി ഇനി ഭാരള്ളതൊന്നും ആ കൈയ്യ് കൊണ്ട് എടുക്കണ്ടാ പറഞ്ഞു.
ആഹ് അതാണ് ഇപ്പ എട്ക്കണ്ട ഇപ്പോ എടുത്താല് റിസ്ക്കാണ്. ഉള്ളൊണങ്ങിണ്ടോന്നൊന്നും പറയാൻ പറ്റൂല. ആഹ് അങ്ങനെയൊക്കെയാണ് എന്നിട്ട് പിന്നെ ഹസ്ബന്റിന് ഇപ്പ പണി ഉണ്ടാവലുണ്ടോ കയ്യിന്റെതല്ലാണ്ടെ
പണി എപ്പോഴും ഉണ്ടാകാറുണ്ട്
ഉണ്ടോ ആഹ്
ഉമ് ഇപ്പൊ ഇങ്ങനെ ആയതു കൊണ്ട് പോവാൻ പറ്റത്തില്ല
സ്വന്തം പണിയാ
സ്വന്തം പണിയല്ല വേറെ ആളെ കൂടെ പോകുന്നതാ
ആളെ കൂടെ പോ ആഹ് ആഹ് ആഹ്
ഉമ്
ആഹ് എന്നാലും സ്ഥിരള്ള പണിയൊന്നും ഇല്ലാണ്ടാവുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്
അതെ
ആഹ് നിങ്ങള് മൂന്നാളല്ലേ ഉള്ളോ വീട്ടില്
ആഹ് നമ്മള് മൂന്ന് പേരേള്ളു
ആഹ് ആഹ് ആഹ് മറ്റേ അവിടൊക്കെ നായ്ക്കളൊക്കെ ഇണ്ടോ
ഇല്ല
ആഹ് ഈ ഭാഗത്തൊക്കൊക്കെ നായ്ക്കളെ കൊണ്ട് ഭയങ്കര
ആഹ് കുരക്കുന്ന സൗണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്നിട്ട് പിന്നെ എന്നിട്ട് ഇപ്പൊ മഴ പെയ്യുന്നില്ല
ആഹ് ഇപ്പം മഴ ഇങ്ങനെ തോർന്നിട്ടിങ്ങനെ നിക്കുന്നു
ആഹ്
ഇങ്ങനെ ഇരുണ്ട് കേറി വരുന്നുണ്ട്
ഇരുണ്ട് കേറി വരുന്നുണ്ട് ആഹ് ആഹ് ഇവിടെയും ഇവിടെ പ്പന്ന് വെളിച്ചായിക്കണ് ഇനിയും പെയ്യൊന്ന് ആർക്കറിയാം രാത്രിയൊക്കെ ആവുമ്പോ നല്ല തണുപ്പായിട്ട് വരുല്ലോ
ആഹ് അതെ
ആഹ് രാവിലെയൊക്കെ വെള്ള ഐസും വാട്ടർ പോലെയുണ്ട്
ആഹ്
മോനെന്ത് ചൂടു വെള്ളത്തിലാ കുളിപ്പിക്കാ
ആഹ് മോൻ ചൂടു വെള്ളത്തില്
ആഹ് ആഹ്
ഉമ്
ഉമ് ഇപ്പൊ അവന് നാളെ പോണ്ടേ
ആഹ് നാളെ പോകണം
ആഹ് ഇനിയിപ്പ അയിന്റെ മടി ഇണ്ടാവു ലേ
ഇന്നത്തെ ദിവസം അവധി കിട്ടിയത് കൊണ്ട് നാളെ പോകാൻ മടിയ
അതാണ്
എന്നാ ശെരിയടിയാ പിന്നെ വിളിക്കാം ആഹ് മ്മ അതാരാ അമ്മ അതാരാ